ആ ഞാൻ കഴിഞ്ഞ ദിവസം വിളിക്കണംന്ന് വിചാരിച്ചു പിന്നെ നേരം കിട്ടിയില്ല
ആണോ ആ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്
ആ പ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കാ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് രാവിലത്തെ ഫുഡ് കഴിഞ്ഞ് കുട്ടികള് മദ്രസ വിട്ട് വന്ന് അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് ഉം ഇല്ല പണികളൊന്നും കഴിഞ്ഞില്ല
അതെ ആഹ് ആഹ് അല ഡ്രസ്സ് അലക്കലൊക്കെ കഴിഞ്ഞാ
ഓ അലക്കല് കഴിഞ്ഞു
അതെയോ എന്റെ അതും കഴിഞ്ഞിട്ടില്ല
ഹ ഹ ഹ ആണോ ആഹ്
ആഹ് കഴിഞ്ഞ ദിവസം എന്തോ ഒരു ബിരിയാണി വെക്കണ ഒരു കാര്യം പറഞ്ഞില്ലേ അത് വെച്ചാ എന്നിട്ട്
ബിരിയാണി വെക്കണ കാര്യം പറഞ്ഞിരുന്നോ
ആ ഹ്എന്റെ അടുത്ത് കഴിഞ്ഞതാണോന്ന് വിളിച്ചപ്പോ പറഞ്ഞൂലോ ഒരു സ്പെഷൽ ആയിട്ടൊരു ബിരിയാണീടെ ഇത് കണ്ടു ഇൻസ്റ്റയിൽ കണ്ടു അതില് അതുപോലെ നോക്കി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാരുന്നല്ലോ
ആണോ എനിക്ക് ബിരിയാണീന്റെ വലിയ എനിക്കില്ല നിങ്ങള് തൃശ്ശൂരാല്ലേ ആഹ്
ഉം പിന്നെ എന്താ പരിപാടി
ഏ
പിന്നെന്താ പരിപാടി
ഞാനിതാ അകം തുടച്ചോണ്ടിരിക്കയാണ് ഉം ആഹ്
അപ്പൊ പണിയോള് ചെയ്തിട്ടാണല്ലേ സംസാരി
ആഹ് അൽ മോന് ചെറിയ മോനുള്ളതാ അപ്പൊ പിന്നെ നമ്മള് പറഞ്ഞ് ഓ അവനെ ഡിപ്പൻഡ് ചെയ്തിട്ട് വേണല്ലോ നമ്മള് അവർക്ക് പണി ആഹ് ചെറിയ മോനുണ്ട് നിങ്ങക്ക് എത്ര മക്കളായിരുന്നൂ
ആഹ് എനിക്ക് രണ്ടു പേര് ഞാൻ കഴിഞ്ഞ തവണപ്പൊ വിളിച്ചപ്പോ പറഞ്ഞിണ്ടായിരുന്നില്ലേ രണ്ട് രണ്ടാമത്തെ മോന്റെ ബർ രണ്ടാമത്തെ മോന്റെ ബെർത്തഡേ
അതെ ആ പിന്നെ എന്റെ മോനും നിങ്ങള മോനും ഒരേ പ്രായാണ് അല്ലോ ലേ ആഹ്
ഞാ ഞാന് കഴിഞ്ഞ തവണ എല്ലാരും വിളിച്ചിട്ട് ബെർത്തിഡേ ആഘോഷിക്കണം എന്ന് വിചാരിച്ചതാ പക്ഷേ പക്ഷേ നടന്നില്ല കൊറച്ച് ബുദ്ധിമുട്ടൊക്കെള്ള കാരണം പിന്നെ വിളിക്കാൻ പറ്റിയില്ല ഇനിപ്പൊ രണ്ടാമത്തെ മോന്റെ ബെർ ആസേവര്ണ്ട് അപ്പൊ ഞാൻ എന്തായാലും അതിന് ക്ഷണിക്കണ്ട് എല്ലാരേനേം കൊറച്ച് ബെർ ത്തഡേഒക്കെ ക്കെ വിളിക്കാന്ന് വിചാരിച്ചിണ്ട് ഇപ്പൊ ബെർത്തടക്ക് വന്നോളാട്ടാ ഇപ്പഴല്ല ഞാന് ഹസ് ബൻഡ്നെകൊണ്ട് വിളിപ്പിക്കാം എന്തായാലും
എന്ത് തൃശ്ശൂരിലേക്കോ
വായോ എന്തായാലും
ഞങ്ങളൊന്നും തൃശ്ശൂര് കണ്ടിട്ടില്ല
അ മുപ്പതാംതിയാണ് ബെർത്ത്ഡേ വര്നെ ആഹ് അപ്പൊ കൊറച്ച് ഫ്രൻസിനൊക്കെ വിളിക്കാന്ന് വിചാരിക്ക്ണ്ട്.
മുപ്പത്തൊന്നാംതി ഒരു കല്യാണണ്ട്
അതെയോ ആഹ് അപ്പൊ പിന്നെ ബുദ്ധിമുട്ടാവുന്നല്ലേ
ആഹ് ഇൻക്കങ്ങനെ ലോങ്ങ് ടൂറൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടാ ഉം ഇങ്ങനെ പൊറത്ത് പോവാഫുഡ് കഴിക്ക അങ്ങനെക്കെ ഇൻക്ക് ഭയങ്കര ഇഷ്ടാണ് ഇതൊക്കെ ക്ഷെ എന്താ പറയാ നമ്മക്ക് എപ്പഴും അങ്ങനെ പറ്റിക്കോളണം എന്നില്ലല്ലോ.
അത് ശരി അപ്പൊ കുട്ടിയോട് ചെറിയ തീരം പറ്റൂല ഭയങ്കര ബുദ്ധിമു യിരിക്കും യാത്രൊക്കെ ഇപ്പൊ ഭാര്യ ഭർത്താവും. പോകണ പോലെ അങ്ങനെ പോവാന്ന് വെച്ചാൽ കുട്ടികളെ ആരെങ്കിലുക്കെ കയ്യില് ഏൽപ്പിക്കേണ്ടി വരും.
ആഹ് അങ്ങനെന്നും നമ് ക്ക് നടക്കൂലയ്ന് കുട്ട്യാളൊക്കെ വല്യേതായി. അങ്ങനെക്കാവണം ഉം എന്നിട്ട് ജോലിയൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഫുഡൊക്കെ അമ്മ അച്ഛന അല്ല അമ്മ ഇണ്ടാക്കുല്ലോ അല്ലേ?
ആഹ് അമ്മ ഇണ്ടാക്കും ഭക്ഷണൊക്കെ അമ്മിണ്ടാക്കി വെച്ചിക്കാ ഞാനൊന്നും കുക്കിങ്ങൊക്കെ കൊറവാ. എന്തെങ്കിലൊക്കെ പ്രത്യേകിച്ച് ഏഹ് ഇണ്ടാക്കണന്ന്. ഉച്ചക്ക് ഞാന് ചെലപ്പിണ്ടാക്കും അല്ലെങ്കി ഏഹ് രാവിലെത്തെ ചോറായാലും ചോറ് രാവിലെ. മിക്ക ദിവസും ചോറാവും ചെലെ ദിവസങ്ങളിലൊക്കെ പലഹാരെക്കാവും. എടക്കും ഞാൻ ഇണ്ടാക്കും ഇപ്പൊ നൂലപ്പം, പുട്ട് ഒക്കെ ആണെങ്കി ഞാന്ണ്ടാക്കും ഇഡ്ഡലിയൊക്കെ അമ്മ തന്നെ ഇണ്ടാക്ക അമ്മ രാവിലെ നേരത്തെ എണീറ്റ് വരും എന്നിട്ട് അമ്മ തന്നെ ഇണ്ടാക്കി ക്കല്ല ഞാൻ കഴിക്കാനങ്ങോട്ട് ചെന്നാമതി.
ആഹ്ംഒന്നും പറയൊന്നുല്ലേ അപ്പം?
ഏയ് അങ്ങനൊന്നും പറയൊന്നുല്ല ആളൊരു പാവാ
ആഹ്
അങ്ങനെയാണ് സുഖാണ് ജീവിതം.
അങ്ങനെ തന്നെ ആവട്ടെ എപ്പഴും. ഇവിടേം കൊഴപ്പൊന്നുല്ല. ല്ല നല്ലതൊക്കെ തന്നെയാണ് പിന്നെ നമ്മള് പണികള് ചെയ്യണം.
അതെ അതെ ആഹ്.
ആഹ് പണി നമ്മളങ്ങനെ എടുതോണ്ടിരിക്കണം. പിന്നെ ആരും ഹെൽപ്പിനില്ല മൂന്ന് മക്കളും ഉമ്മ കടെ പോവുംന്ന് ഞാൻ പറഞ്ഞില്ലെയ്നോ.
സ്കൂളൊക്കെ തൊർന്ന് കഴിഞ്ഞാ നമുക്ക് കൊറെ പണികള് ഇണ്ടാവൂല്ലേ?
സ്കൂള് തൊറന്നഴിഞ്ഞാ പണികൾ കൊറച്ച് കൊറയൊല്ലോ. രാവിൽത്തെ ജഗ പൊക കഴിഞ്ഞ് കഴിഞ്ഞാ ആഹ് ഫ്രീയായി. പിന്നെ നമ്മളെവിടെ ഫ്രീ ആവാനാ ചെറിയ മക്കള്ണ്ടാവുമ്പൊ പിന്നെ നമ്മളെപ്പഴും ഫ്രീ ആവുന്നില്ലല്ലോ.
ആഹ് അതാണ്
ഓരെ കാര്യങ്ങളും നോക്കിട്ട് അങ്ങനെ മ് പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്
ഇനിയിപ്പ ഇത് കഴിഞ്ഞ എനിക്ക് അലക്കാൻ പോണം ഇപ്പൊ കൊറച്ച് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളി ക്കാം ഞാൻ പറഞ്ഞില്ലേ പിറന്നാള് നടത്ത്ണ്ട്ന്ന് അപ്പൊ കൊറച്ച് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ക്ഷണിക്കാന്ന് വിചാരിച്ചിണ്ടെ അപ്പൊ പിന്നെ അത് കയ്ഞ്ഞയ്ഞ്ഞാ കൊർച്ചയ്ഞ്ഞ ഹസ്ബൻ്റ് വരും അപ്പ ആള് ഹാഫ്ഡേ ലീവാ അത് കഴിഞ്ഞിട്ട് ആളേം കുട്ടീട്ട് ഒന്ന് കുറച്ച് ബന്ധു വീടുകളിലേക്ക് ഒന്ന് പോവാന്ന് വിചാരിച്ച്ണ്ട് അതൊക്കെ പോയി കഴിഞ്ഞിട്ട് ആവാം ബാക്കി പണികൾന്ന് വിചാരിച്ചിട്ടില്ല അതിന് മുമ്പ് ഡ്രസ്സ് അലക്കിയിടാനുള്ളത് അല കിടണം അങ്ങനെ കെർച്ച് പണികളോക്കിണ്ട് ആഹ് മിഷലിടും മിഷേലിട്ടാലും ഇങ്ങനെ മറ്റേ ഓട്ടോമിറ്റിക്കല്ല അതെ ആഹ് അതന്നെ
ആഹ് ഇവടെയും അങ്ങൻ തന്നെ ആഹ്
കൈയൊണ്ട് പിഴിഞ്ഞെടുക്കേണ്ടവരും അല്ലെങ്കി പിന്നെ ഡ്രയറിലിട്ട് അതങ്ങ് ആഹ് എടുക്കേണ്ടി വെരും വന്നാലും അതൊക്കെ ഇടണെങ്കി നമ്മടെ വീടിന്റെ മോള് ഭാഗല്ലേ അവടെ പോയിട്ടാ ഇട മ് ഡെറസില് അതന്നെ ഡെറസില് പോയിട്ട് ഇടാം എന്നാ ബാ ബാക്ക് സൈഡില് അങ്ങനെ ഇടാനുള്ള സ്ഥല ഇല്ല്യയെ
ആണോ
മ് അപ്പം അങ്ങനെ ചെറി കൊറച്ച് പണികള് ബാ അത്രന്നേ ഉള്ളു എനിക്ക് വീട്ടില് പിന്നെ അമ്മാമ്മയിണ്ട് അമ്മാമ്മ ഉച്ചക്കൊള്ള ഭക്ഷണം അമ്മാമ്മ വെക്കും
ആഹ്
അപ്പൊ അമ്മാമ്മ കറി ഇപ്പ എന്തെലും മീൻ കറിയാന്ന് വെച്ച് കയിഞ്ഞ അമ്മാമ്മ വെക്കും അമ്മാമ്മയ്ക്ക് അമ്മാമ്മേടെ ഇഷ്ടത്തിനൊക്കെ വെയ്ക്കണത് ഇഷ്ടേ അപ്പം അവടെ എങ്ങനെ മീൻകറി ഒക്കെ വെക്ക്യാ
മീൻകറി നമ്മൾ സധാരണ ഞാൻ ചെറിയുള്ളി ചെറിയുള്ളി ഉണ്ടെ ഉണ്ടെങ്കി ഞാൻ വലിയുള്ളി തന്നെ എടുത്തിടോ
ആഹ്
ഞങ്ങള് സവാളാന്നാ പറയല്ലേ
ആഹ് ഞങ്ങള് സവാളാന്നും പറയും സബോളാന്നും പറയും
ആഹ് ഞങ്ങള് ഇവടെ ചെറിയുള്ളി വലിയുള്ളിന്നാ പ
ആഹ് ഉള്ളിന്ന് പറയുന്നത് ചെർ തിനെ മാത്രം ഉള്ളീന്ന് ഞങ്ങള് പറയുള്ള് ചെറുത് വലുതൊന്നും പ്രത്യേകം മാറ്റി മാറ്റി പറയില്ല
ഏയ് ഞങ്ങള് ഇവടെ ചെറിയ ഉള്ളിനെ ചെറിയ ഉള്ളിന്ന് പറയും ഉള് ചെറിയ സ സവോളെനെ പറയണത് വലിയുള്ളിന്ന് പറയും
വല്യയുള്ളിന്ന് പറയുല്ലേ മ് ച്ചാലെ ഇപ്പ ഇൻസ്റ്റാലന്നെ വീഡിയോസ് കുക്കിങ്ങ് വീഡിയോ കാണുമ്പോ ചെല കൊച്ചുള്ളിന്നൊക്കെ പറയണേക്കാം നമ്മളാ കൊച്ചുള്ളിനൊന്നും പറയില്ല ഞങ്ങള് സബോളന്നാ പറയാ മിക്കതും വല്യയതിനും സവാളെനെ സബോളാന്ന് പറയും അങ്ങനെയൊക്കെ ഓരോ നാടുകളില് ചെന്നാ ഓരോ രീതിയില് എല്ലാവരും സംസാരിക്യ
മ് എന്നിട്ട് ചെറിയ ഉളളിനെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് ആഹ് വെളിച്ചെണ്ണെല് വഴറ്റിയെടുക്കും എന്നിട്ട് അയിലേക്ക് ഇഞ്ചിയും ച്ച് അത് ഇതില്ലേ ഇഞ്ചിയും വെളുത്തുളളിയും പേസ്റ്റക്കിയത് അതും ആഹ് ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും അരച്ചത് അയിന്
ആഹ് ആഹ്
എന്നിട്ട് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിട്ട് പച്ചമൊളക് കീറിട്ടി ട്ട് അത് വഴഞ്ഞ് വയന്ന് വന്നാല് പിന്നെ അയിലേക്ക് പുളിവെള്ളം ഒയിക്കും
ഉം
വെള്ളം തളയ്ക്കുമ്പോ മീനയ് മീനിടും പക്ഷെ ഞാൻ മീൻകറി വെച്ചാ ടേസ്റ്റ് ഇണ്ടാവേ ഇല്ല
ആഹ് കൊടംപുളി ഇടാറില്ലേ?
കൊടംമ്പുളിയാണ് അധികം ഞാൻ കൊടപുളിയാ യൂസ് ചെയ്യാ കൊടംപുളി ഇല്ലെങ്കില് വാളൻ പുളി ഇടും
എനിക്ക് നല്ല ഉം പുളിയില്ള്ള മീൻ കറിയാ ഇഷ്ടം പക്ഷെ എ എന്റെ ഇവിടെയാണ് ച്ചെഞ്ഞാല് ഇവടെ വീട്ടില് അങ്ങനധികം പുളി ഇടില്ല. കാരണം ചെ ക്കാ അക്കും അമ്മാമയ്കൊക്കെ അധികം പുളികളൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഞാൻ എന്റെ വീട്ടില് പോകുമ്പോ നല്ല പുളിള്ള മീൻകറി അങ്ങനെയാണ് ഇണ്ടാക്കാ അവ്ടൊക്കെ അങ്ങനെയാണ് ഞങ്ങള്ണ്ടാക്കാ, പക്ഷെ ഇവിടെ ഇത്തിരി പുളി കുറവാ. ഇച്ച് പുളിള്ളതാണ് ട്ടോ കൂടുതൽ ഇഷ് ട്ടാ അവട അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഒണ്ടാ?
ഇൻക്ക് അങ്ങനെന്നുല്ല ആങ്ങനെ
അങ്ങനെ പുളി കൂടുതലായാലും വെല്യ പ്രശ്നൊന്നുല്ലല്ലെ?
ഇല്ല ഇല്ല ഉം
പിന്നെന്താ അപ്പന്ന് ഉച്ചക്ക് നോൺ വെജാ?
ഇന്ന് ഉച്ചക്ക് ഞാൻ പറഞ്ഞിലെ ഇന്നലെ രാത്രി വെച്ച് ഞാൻ വൈകുന്നേരം ആണല്ലോ ഫുഡ് ആക്കാ
ആഹ്
അപ്പൊ രാത്രി ണ്ടാക്കിയ ഫുഡ് പിന്നെ ചീര ചീരയും പരിപ്പും താളിച്ചത്ണ്ട്
ആഹ്
പിന്നെ ആഹ് ഒണക്കല് ല്ലേ ഒണക്കൽ മീന്.
ആഹ്
അത് പൊരിച്ചതൊണ്ട്, പപ്പടം പൊരിച്ചതൊണ്ട്, വഴുതന ഉപ്പേരിയുണ്ട് അപ്പൊ ഞാനന്ന് അത് ഉച്ചയ്ക്ക് അതൊണ്ട് ഒപ്പിക്കും വൈകുന്നേരത്തിന് പിന്നെ മീനോ ചിക്കനോ എന്തെങ്കിലും കൊണ്ടുവന്നാല്
ഉം അവടെ ങ്ങനാ മഴയൊക്കെണ്ടാ
നല്ല മഴയായിരുന്നു രണ്ടുസായിട്ടാണ് മഴയില്ലാത്തത്.
അതെയാ നല്ല രസായിരിക്കില്ലേ വടെത്തെ ക്ലൈമറ്റ് ഒക്കെ?
ക്ലൈമറ്റ് രസാണ് ന്നാ
ഉം നല്ല ക്ലൈമറ്റ് അല്ല നല്ല രസല്ലത് ഞാനാകബടെ ഒരു ഉം അങ്ങോട്ട് വന്ന്ണ്ട് ഞാന് ഒരു നാലഞ്ചോസ്ത്തേക്ക്. എൻ ട്രിപ്പ് പോലെ വരില്ല്യേ? അങ്ങനെ വന്നിട്ടുണ്ടന്ന് അല്ലാണ്ട്.
ആണോ എന്നാ അങ്ങോട്ട് വന്നൂടെേ?
വന്നത് രണ്ട് കൊല്ലം മുമ്പാ പ്പായിട്ട് വന്നിട്ടണ്ടായിരുന്നതാ അവടെ സ്റ്റേ ചെയ്യണ്ട രീതിയിലത് റിസോർട്ട് ട്ത്ത്ണ്ടായിരുന്നു.
ഉം ഉം ഉം
അപ്പ നിങ്ങക്ക് സുഖല്ലേ എന്നും അവടെ തന്നെയല്ലേ?
ആഹ് ഞമ്മക്ക് ഞ ആഹ് നമ്മക്ക് ഞമ്മളെ വീട്ട് മു റ്റത്തെ മുല്ലക്ക് മണമില്ല പറയൂലേ?
ആഹ്
എന്നതുപോലെയാണ് ഞാന് തൊടക്കാൻ നിന്നാല് ഇവന് ആ ബക്കറ്റില് കാല്ട്ട്ട്ട് ന്ക്കും
ആഹ് കുഞ്ഞി കുറുമ്പോള് കാണിക്കിണ്ടില്ലേ ശരിയെന്നാ ഞാൻ വിളിക്കാം
ആഹ് ആയ്ക്കോട്ടെ